ആഹ എന്തൊക്കെയ വർത്താനങ്ങളൊക്കെ ഉം
കൊരക്കെ ഇണ്ടല്ലോ
കാലാവസ്ഥ മാറയിട്ടേ മയക്കാലാണ് മയക്കാലത്ത് എവിടെ മഴ വെയിലല്ലേ
വൈലല്ലേ അതാണ് ഈ നീര്റങ്ങാണ് ഞമ്മക്ക്
ഡോക്ടർ തല്ലുമ്പോ ഡോക്ടർ ചോയിക്കും പിന്നെ വൈൽ കൊണ്ടിനോ മയക്കൊണ്ടിനോ അപ്പ നമ്മള എങ്ങനെ കജ്ജ് ന്നത്
അതന്നെ നമ്മള് വെയിലാണെങ്ക വെയില അതന്നെ നമ്മൾ ആഹ് നമുക്ക് തിരുമ്പിയത് ഇടണ്ട
ആഹ്
തന്നെ ഈ മ മയച്ചാറൽ എങ്ങനെ ആയാലും തിര്മ്പിയേ എടുത്തൊണ്ടരാൻ പോകും മ്മള് നമ്മൾ മഴ മഴ കൊള്ളു. എങ്ങനെ ആയാലും നമ്മൾ ഇടുലെ തിരമ്പിയേത്
പിന്നെന്താ ഇന്ന് മഴെയ്തീനിയോ അതേനെ
ഏ ഇന്ന് തീരെ പെയ്തിട്ടില്ല ഇങ്ങക്ക് പെയ്തോ
ഇല്ലേയ് അ്നെഞാൻ പറ ഞ്ഞ് കൊറച്ചീസം കൂടി ഇങ്ങനെ പോകാണെച്ചെങ്കിൽ ചുട്ടിട്ട് കിടക്കും
ചുട്ടിട്ട് കൊടുക്കുള്ള വെള്ളവും ഉണ്ടാവൂല അതന്നെ ഇണ്ടാവ ഉം ഞങ്ങക്ക് ഇൻ്റെമ്മാന്റെ വീട്ടിലൊന്നും വേഗം വള്ളം വറ്റൂം
ആഹ് ഞങ്ങക്ക് ഇവിടെ തന്നെ വറ്റും
ന്നേ പിന്നെ ഞങ്ങൾ പിന്നെ പൂയിആണ് ഞങ്ങക്കിവിടെ ഉം
ഞങ്ങള് ഇതെന്നേ പിന്നെ കൊയൽ കിണറുംഅല്ല സാധാ കിണറാണ് അത് വലിയ ആഴൊന്നുല്ല അപ്പൊ വേഗ വേഗം വറ്റും വള്ളം മഴആയാ വേഗംനറ നറയും ചെയ്യും വയ്
വേ വറ്റിം കഴും ഒറും ഉണ്ടാവൂലല്ലേ മേലന്ന വെള്ളംങ്ങട്ട്
ഒറവുണ്ട് പക്ഷേ അത് വ വട്ടല്ലല്ലോ നമ്മളിങ്ങനെ മുക്ക അടിച്ച ചെയ്ത ഉണ്ടാവൂല വെള്ളം മുക്ക മാത്രംമാണെങ്കിൽ പിന്നെ അങ്ങനെ എന്തി വരും നമ്മള് മോട്ടോർ അടിച്ച്പോ തീരയും കിട്ടും കിട്ടുലെ ഇപ്പംണ്ട് കൊക്ക ആ നല്ലോണം ആ കടു. കുടുംബൈല്ങ്ങട്ടാകുമ്പംകുമ്പോ ഉണ്ടാവും കുലം ആ ഉം പ മ് ആ പിന്നെ എടീല് എന്തും മഴൊക്ക പെയ്താ കൊറാച്ചൊക്കെങ്ങട്ട് വെള്ളാവും നമ്മള ആവശ്യത്തിനൊക്കെ എടുക്കാനാവും പോവും ഇതന്നെ വെള്ളആയി കഴിഞ്ഞാൽ പിന്നെപ്പ നമ്മള് എല്ലാത്തിനും കോരാൻ നിക്കൂലല്ലോ നമ്മള് മോട്ടറടിച്ചനെന്നല്ലെ നിക്കൊള്ളു ആരാപ്പം വെള്ളൊക്കെ കോര അല്ലെങ്കിലെ മന്ഷ്യന് ആ ഊരവേദനിം ഊരവേ വേദനയും കാല വേദനയും ന്നറ്ഞ്ഞിട്ട്
ഇപ്പൊ നമ്മള കൈയ തോലോകാ പറഞ്ഞട്ട വേഗം ഒഴിവാക്കും
ഏ ന്റെ അമ്മായിമ്മ പറയും ഈ കെൺറ്റിന്നൊന്ന് ഇങ്ങട്ട് വലിച്ചാന ഇങ്ങക്ക് ഇത്ര പണിറയും
ആഹ് മ് അത്പ്പോ അവര് പറഞ്ഞന്നാൽ രസായി
ഉം അയിന് ഇതാണേ ഓലൊന്നും നല്ല ആരോഗ്യം ഞമ്മക്കൊന്നുംല്ലേ
അതാണ് അല്ലമുക്കു ക്ണത് നല്ലതാണ് നല്ല വെള്ളം നല്ലതാവും അതാണ് പറഞ്ഞെ
എന്റെ ഞാൻ രണ്ട് കുട്ടികളെ ഓപ്പറേഷയ്നു അയ്നാലെ കിട്ടിയേതാണ് ഒരു ഊര വേദന കൊറച്ച്നേരം നടക്കുമ്പോത്തിരി കുറച്ച്നേരം ഇരുന്ന ഇരുന്നാലൊക്കെതന്നെ ഈ ഊരവേദന അ ആ അയ്ന് ഊരവേദന എന്തോര ഊരവേദനെച്ച
ഊരവേദന ഒരു കാൽവേദന എനിക്ക്
ആഹ് എനിക്ക് കാലൊന്നുംല്ല ഊരവേദനേണ് ആഹ് അയിന്റെ പ്രശ്നം പലോരും പറഞ്ഞത് ഞാന്‍ കേട്ട്ക്ക്ണ് നല്ല പ്രശ്നാ പക്ഷെ ചെ ഡോക്ടർമാർ രോടയ്നെപറ്റി പറിമ്പപറിം
ആഹ് അത് വെറുതെ പറയാണ് അവർ പക്ഷെ നമ്മക്ക് ന നട്ടെല്ലിന് സൂചി കുത്തിയിട്ട് അതാണ് നമുക്ക് ഊരവേദനയും കാൽ വേദനയൊക്കെ വേഗം വരുന്നത്
വല്യ ആദ്യത്തിന് ഇച്ച് അങ്ങനൊന്നും കൊഴപ്പൊന്നുണ്ടായില്ല രണ്ടാമത്തും കൂടി അങ്ങനെങ്ങട്ട് കഴിഞ്ഞപ്പോത്തിന് കഥ
ചിലവർക്ക് പറഞ്ഞേക്കാം നമ്മള് സിസേറിയന് കഴഞ്ഞാ മൂത്രം കടിച്ചിലുണ്ടാവുംന്ന് പറ്ഞ്ഞേക്കാം
മൂത്രകടിച്ചിലിന്റെ ഒന്നും ഇച്ച് ഇണ്ടായില്ല ഇച്ച് ഇതാണ് ഊരവേദനയാണ് സഹിക്കാ
ആഹ് ഊരവേദന നല്ല ത്ണ്ട് ന്ക്ക് കൽ വേദന ഊരവേദന തന്നെയാണ്
ആഹ് പിന്നെ ഇതന്നെ മുടി കൊഴിച്ചിൽ ഒരു തലയിൽ ഒരു പൂടാച്ചട്ടില്ലാത്ത മാതിരി കൊയ്ഞ്ഞോയ്
അത് ഇന്റെ എല്ലാം കൊയിണ്ട് തൊലിയുണ്ടല്ലോ
ആ ഞാൻ കൊറന്നിട്ട് അതും ഇതൊക്കെ വാരിത്തേക്കും ഏ ഇണ്ടേ
ഉം ഞാൻ ചെമ്പരത്തിയൊക്കെ തേക്കൂം ആരി വെറുതെയണതൊക്കെ
ആ ഞൻ നമ്മടെ ഡോക്റെ പോയി കാണിച്ചിട്ട് ഇങ്ങനെ മു ഡോക്ടർ തല്ല നോക്കിയിട്ട് എവിടെ ഇങ്ങളെ തലയിൽ മുടിയിണ്ടല്ലോ അപ്പൊ ഞാന്‍ പറഞ്ഞ് വാരുമ്പോള് ഡോക്ടറെ അറിയൊള്ളു ഇങ്ങനെരു ഉണ്ട പോരും തലേന്ന് അപ്പൊ ഇന്നോട് പറഞ്ഞ് ഇങ്ങള് മു മുട്ടയും പാലും ഇറച്ചിയും കോഴിയും മീനും ഒക്കെ നല്ലോണം തിന്നി ആ എവിടെ ഇപ്പത്ര തോന്നാ നമുക്ക് തിന്നാന്‍ കിട്ടുന്നെ നമ്മൾ മാപ്പി മാപ്പിളാരോടെ നിൽക്കുമ്പോ എവിടെയാ നമുക്ക് ഇത്ര തോന്നേ കിട്ടുന്നെ ഈ കുട്ടികളൊക്കെ ഇടയിൽ ഞമ്മളെങ്ങെനെ ഒറ്റക്കിരുന്ന് തിന്നോ പയറും ഇതൊക്കെ നല്ലവോണം തിന്നി പയറും പരിപ്പും ഒക്കെ നല്ലവണ്ണം തിന്നി
മൂടിവക്ക് ആഹ നീക്ക്
ഉം ഉം പിന്നെ എന്നിട്ട് കുട്ടികൾ ഉറങ്ങല് തുടങ്ങിയോ നീചാനൊക്കെ പറയുന്നുണ്ടല്ലോ
ഓരോ തലക്കലേ ഏഹ ചാഞ്ഞപ്പള് ഞാൻ തോണ്ടാണ് അവർക്ക് പിന്നെ മോന്തിയാവാൻ കാത്തിരിക്കല്ലേ ഉറങ്ങാന് ആ പകലൊക്കെ നല്ല മണ്ടി കളിച്ചിങ്ങാണ്ട് ആഹ ആ ഇരിട്ടാവുമ്പോള് അവർക്ക് പിന്നെ അവിടെ വേദന ഇവിടെ വേദന ഒക്കെണ്ടാവും പിന്നെ പറയും ഇന്‍ക്ക് ഉറങ്ങണം എന്നൊക്കെ പറയും
തന്നെ എനിക്ക് പഠിച്ചായിരിക്കുമ്പോള ആ പ്രശ്നം ബുക്ക് തുറന്ന
ആ അതെന്നാണ്
പിന്നെ
കുട്ടികളൊക്കെ ചോറുംന്നിട്ടില്ലല്ലോ
ഇല്ലേ കൊടുക്കട്ടെ ഞാന് അയിന്റെ ഇടിയിൽ കിട്ടിയ കുറച്ച് സമയത്ത്ന്നാ വിളിച്ചെ വിളിച്ചെ
അത് തന്നെ നമ്മളത് കഴിഞ്ഞിട്ടില്ലല്ലേ അപ്പൊ ഞാാനതനെ വിളിക്കണ വെച്ചിട്ടുന്നേ
ആഹ ഞാ അപ്പപ്പോ ക്ക കുട്ടി വിളിച്ചിട്ട് അങ്ങനെ പോയോക്കിയതാണ് അപ്പൊ ഓന് പിവന്റെ മു മത്ത മീറ്റ മുറ്റത്തക്ക ഇറങ്ങയിക്കണ്
ആഹ് അതന്നാണ് ഈ പിള്ളേര് പുറത്ത ക ഇറങ്ങുവേ പെട്ടെന്ന് തന്നെ കാണാത്ത നായി്ക്കളാം വീന്റെ വേരെ ല്ലേ പിന്നെ വേറെ എന്തൊയിലും കണ്ട എവിള് പേടിക്കും
ഭയങ്കര ഉം ഭയങ്കര പിന്നെന്താ പറയാ നായ് ക്കളും കുർുക്കന്മാരൊക്കെ ശല്യമാണ് ഒന്ന ഒറ്റയ്ക്ക് പുറത്തു വിടാൻ പറ്റില്ല ങ്ങ ഇ കോയിയാളും താറാവാളോ
ആഹ ഇവിടെ ഒന്നുണ്ട് ബാക്കിള്ളനൊക്കെ നായ്ക്കളും ഉക്ക ഒക്കെ ഉണ്ടായത് തന്നെയാണ് ഇവിടെ
ആ ആ ഇവിടെ അതേമാതിരി പിന്നെ കുറുക്കന്മാര് മറ്റേ ആടുംകുട്ടികളെ മാരിയാണ് അക്കളത്തറ്റം വരും
ഇല്ലാ കുറുക്കന്മാരാ പക്ഷെ കുറുക്കന്മാര് അങ്ങനത്തെല്ല ഇയ്യട്ടാ
കുർക്കന്മാര് രണ്ട് രണ്ട് കുറുക്കൻ കുട്ടികളുണ്ട് ഇവിടെ ഐറ്റങ്ങള്
പിന്നെ അതുങ്ങളെ അടുക്കള പാത്തക്ക വരൂല
അടുക്കളന്റെ വാതുക്ക് വരുവായി അവിടെ വല്ല മീമുള്ളോ അതൊക്കെ ഉണ്ടെങ്കില് ആ അവിടെ തെറ്റം വരും
ആഹ അതെ
പിന്നെ
ഞക്ക് ഇവിടെ നായക്കളാണേ കുറക്കന്മാരൊന്നും അധികല്യാ ഉം
പത്തത്തിനൊക്കെ ഭയങ്ക കമ്പാണ് പക്ഷെ വളർത്തിയതാണ് പുറത്തക്കെ വിടൻ പറ്റില്ലോ കൂട്ടിലിട്ട് വളർത്താണെങ്കിൽ പറ്റോ ഈ നാടൻ കൊയാളല്ല റ്റങ്ങളപ്പ എത്രയ നമ്മള് കൂട്ടിലിടുക
അന്നെ നിക്കൂല. അതന്നെ
അപ്പൊ പിന്നെ കൊണ്ടോണം ഞങ്ങ കൊണ്ടോവുംന്നര്തിങ്ങാണ്ടാണ്ട് നട് ക്കും.
ആഹ് നട്ക്കും ശരിയാണേ പെട്ടെന്നന്നെ പുട്ച്ച്ങ്ങാണ്ട് പോവും അതാണ്.
ആഹ് അയ്റ്റങ്ങളൈന് വര്ന്നതും താവ്ണും ഒന്നും കാണൂല്ലേ. പെട്ടെന്ന് ഒന്ന് തലേക്കാണ്ട് ചാടിയ രറ്റ പോക്കാണ് ആ അയ്നെ തി വന്ന് കാണ്ടേ ഒറ്റ തലേക്കാണ്ട് ചാട ലാണ്.
ഞമ്മള് ഇവിടെണ്ട്. അവ്ടെ അട് ത്ത്ന്ന് ഈ അയൽ കൂ തീന്ന് കിട്ടിയതാണ് അയൽ കൂട്ടത്ത്ന്നെ കോയിനെ കിട്ടീട്ട് ചേക്കോയിന താങ്ങി പൊന്തിച്ച് നല്ല തടി ഇ ണ്ടായതുകൊണ്ടേ എല്ലാ നായ്ക്കളും കൂടി താങ്ങി പൊന്തിച്ചു കൊണ്ടോണ കണ്ടീന്ന്.
ഏ
അയിന്റെ ഇതാണ് ഇവടെ.
ഉം
ഇല്ലാ നായിക്കൾ ണ്ട്.
ആഹ് അ പട്ത്ത് ണ്ട് നായിക്കക്കും കൊറവൊന്നുല്ല. കുട്ടിയള അങ്ങനെ ഒച്ചടും തിനെ പോ കാണ്മ്പൊ മുറ്റത്ത് കൂടെ മണ്ട്ണാണുമ്പ്ളേ കൊറെ എണ്ണം ഇങ്ങനെ ഒ ഒന്നിച്ച് വരി വരി പോലെ മണ്ടല്ലേ.
അതെന്നെ ണീ കുട്ടിയള് മദ്രസക്കോ വുമ്പോ ക്കെ കൂടെ
ഉം രാവിലെ ഞ്ഞ് എന്താ ചായക്ക് കടിയൊക്കെ ഇണ്ടാക്കാങ്ങള്?
നള് ചെന്നിക്കല് വെള്ളപ്പ ഇ ണ്ടാക്കും അല്ലെങ്കില് പിൻ ദോശ, ഓട്ടട അങ്ങനെയൊക്കെ തന്നെ ഇപ്പ് മാവ് അങ്ങനൊക്കെ തന്നെ. പുട്ട് ഇപ്പാ ക്ക് ഇവ്ടെ പ്രത്യേകിച്ച് പുട്ടാണ് ഇഷ്ടം.
ഉം.
ആഹ് ഇബക്ക് നല്ലഷ്ടാ പുട്ടൊക്കെ നല്ലഷ്ടാ.
ആ ഇബടെ പുട്ട് പുട്ട് കുട്ടിയേൾക്കൊക്കെ ഇഷ്ടാ ചെലോൽക്ക് പറ്റും ചെലോൽക്ക് പറ്റൂല. എന്ത്ണ്ടാക്കാണെങ്കിലും ഒക്കെ ഈ രണ്ട് വിധം ഇണ്ടാക്കണം. ഗ്യാസ് കേറും ഇബടെമ്മാക്ക് പറ്റൂല. ഇമ്മ അതാ പറയാ പു പുട്ട് ഭൂരിയൊക്കെ തിന്ന ഇമ്മാക്കൊരു സുഖോല്ല റിം. മ്മാക്കൊരു സുഖോം ഉണ്ടാവൂല റിം
ഉം.
ഇബടെ ഉം ഇബടെ ഒരു കേടൂ ല്ലാത്തത് അപ്പം തന്നെള്ളൂ പശേ അത് ഇബടെ എല്ലാർക്കോട്ട് പറ്റൂല്ല.
ആഹ് അതന്നെ.
അപ്പം ചുട്ടാല് ഇവടെ പുട്ടുണ്ടാക്കിയ ഇന്റെ ചെറിയ കുട്ടി തിന്നൂല
അതെല്ലേ അപ്പം ചുട്ട് കൊട്ക്കണ്ടി വരും. ദോശ ചുട്ട് കൊടുക്കലാ
ദോ അല്ല നമ്മളെ സാധാ വെള്ളപ്പംണ്ടല്ലോ പൊടി കലക്കിപ്പാര്ന അപ്പം അതാണ്ട് ചുട്ട് കൊടുക്കും.
ആഹ്.
ദോശ നോക്കാണീം ഞാൻ ഇവടെ അര്ച്ചാ നൊര്ക്കൂല.
അതു സെരി ദോശ അട്ച്ചാല് ഇതന്നെ
നൊര്ച്ചന്നെ വരൂല മാവ് നൊര്ച്ച് വര്ല്ല.
അതെന്താ അന്റത് അങ്ങനെ
ഇച്ചറീല ഞാന് ഉലുവീ ഉയ്‌
അതെ അപ്പ തന്നെ ഇട്ടക്കര്ത് അപ്പക്കാരം അപ്പട്ടേക്കര്ത് നമ്മ ഇടാൻ നേര ത്ത്ട്ടന്ന് ഇട്ടച്ചാ മതി. ഞമ്മള് ചുടാ നേരത്ത് ഇട്ടച്ചാ മതി. കൊർച്ചീച്ചേ.
ഞാൻ അങ്ങനെ ഞാൻ അത് വരെ നോക്കീട്ടില്ല. അല്ലാത്തൊക്കെ ഞാന് അരച്ചച്ച്ങ്ങാണ്ട് നോക്കീക്ക്ണ്. ഈ യീസ്റ്റ് കൂട്ടീട്ടൊക്കെ ആദ്യം നൊര്ച്ചു വന്നീനു. ആ യീസ്റ്റ് കൂട്ടീട്ട് അര്ച്ചെച്ചീന്നു ഞാന് അഅ് പിന്നെ യീസ്റ്റ്ന്റെ ചൊയ
അപ്പക്കാര ഇടല്ലേ ആ യീസ്റ്റ് ഇടല് ഇണ്ടായിരുന്നേ യീസ്റ്റ് ഈ യീസ്റ്റ് ഇട്ട് വെച്ച പുളിക്ക്ണാണാ
ആഹ് അയ്ന് യീസ്റ്റ് ഇട്ട് വെച്ച അതിന്റെ ചൊയങ്ങനെ ദോശന്റെ ചൊയ വെറെ രസല്ലാത്ത
ഒരു ജായി ചൊയ അപ്പൊ ഞാന് എന്തിയ്യും അപ്പക്കാരടല ഞങ്ങള് പിന്നെ യീസ്റ്റ് ഇടലില്ല പിന്നെ അമ്മള് ഈ അപ്പക്കാരം അപ്പത്തന്നെ രാത്രി അരച്ചിങ്ങ്ണീൽ ഇട്ട് വെച്ച് കിടക്കരുത് അപ്പൊ പൊന്തി കിട്ടാൻ പണിയാണ് നമ്മള് നേരം വെളുത്തീന്റേഷം പിന്നെ അമ്മള് അ ആഹ് രാവിലെ ഇട്ട്ങ്ങാണ്ട് ദോസ ഇണ്ടാക്കിയാ മതി
ആഹ് ഇഞ്ഞി ഏതായാലും അങ്ങനെ നോക്കിയോക്കണം ഇബടെ ഞങ്ങള് ചട്ടീന്റെ കൊഴപ്പാണോ കര്തി ചട്ടിയൊക്കെ മാറ്റി മാറ്റിയോക്കി ചട്ടിന്റെ കൊഴപ്പംന്നും അല്ല മാവ് പാർന്ന ആകെങ്ങട്ട് പരന്നു പോകും
പരന്ന് പോകുംല്ലേ ഞങ്ങൾത് നല്ലോം നന്നാവല് ഇണ്ട്ട്ടോ ഉം പാകത്തിന് വറ്റുട്ക്കും പാകത്തിന് ഞാൻ ചെല പ്പൊങ്ങും ഉയുന്ന് ഇട്ക്കും വെള്ളപ്പത്ത്ക്ക്
ആഹ്
അപ്പ ഇങ്ങനെ നന്നാവും അരിയും ഒക്ക പിന്നെ ഉം ആ ഉഴു ആഹ് അതന്നെ വറ്റുംണ്ടാവും
വറ്റും കൂട്ടിങ്ങാണ്ട് ഉം ഇഞ്ഞി ഏതായാലും അരച്ച് നോക്കിയോക്കണം അതെങ്ങനെ നല്ല ഇങ്ങളെ നല്ല കട്ടി
ആ കൊറച്ച് കട്ടി വേണം കൊറച്ച് കട്ടി വേണം നല്ല കട്ടി വേണ്ട കൊറച്ച് കട്ടീലിണ്ട് അരച്ച്ങ്ങാണ്ട് പിന്നെ നമ്മള് ഞമ്മള് ചട്ടിയില് പാരാൻ നേരത്ത് യമ്മള് ഈ അപ്പക്കാരടൊള്ളൂ നായ്ക്കള് ഓടാണ് നായ്ക്കള്
ഹെയ് ഐറ്റങ്ങളെ ശല്യം തന്നെയാണ് എല്ലാ കുട്ടിളൊക്കെ പൊറത്തെറങ്ങിയാ പ്യെടി
ചരിപ്പൊന്നു ഇപ്പൊന്നുടാ വയ്യാ മിറ്റ ത്തൊന്നും പഠിച്ച് പൊളിച്ചിട ഇങ്ങട്ട്
അ ഹ്ഹ് ന്നായിക്കോട്ടേ ഇബടെ താ കുട്ടികളോറ ങ്ങലോടങ്ങിക്കണ് ഞാൻ ചോറ്ടുത്താട്ട ഇനി ആയിക്കോട്ടെ